ഹലോ
ആ കേൾക്ക് ണി ല്ലെ
ഹഹ ഉണ്ടല്ലോ
ആ ആ എന്താ പരിപാടി ഉച്ച മയക്കത്തില
അല്ലല്ല ഉച്ച മയക്ക ത്തിലൊന്നല്ല അങ്ങനെ ഉറങ്ങാറൊന്നുല്ല
ആഹ പണികളൊക്കെ കഴിഞ്ഞ ഇങ്ങനെ ഇരിക്കാവൂ ല്ലേ
ആഹ് കുട്ടിൾ സ്കൂളന്ന് വരുന്ന നോക്കിയിരിക്കാ
ആണോ ഇപ്പ തന്നെ വരോ
അല്ല ഒരു മൂന്നരൊക്കമ്പോക്കത്തും
മൂന്നര ആുമ്പോളേക്ക് എത്തും ആ ആ ശരി ഏ എന്റെ മക്കൾ താ മൂന്ന മണിാവുമ്പളേക്ക് എത്തും
അതെ ആ എന്താ നേരത്തെ
അത് അവർക്ക് നേരത്തെ ക്ലാസ് തുടങ്ങും ഒരു എ എട്ട് മണിക്ക് പോകും എ ട്ടരേക് ക്ലാസ് തുടങ്ങും അത് രണ്ടേ നാ അ തുവരെ ക്ലാസൊള്ളു
ആ് ആഹ
ഒരാൾക്ക് രണ്ടര വരെ ഒരാൾക്ക് രണ്ടേ നാല്പത് അത് ക്ലാസ്സിനനുസരിച്ച് ഇങ്ങനെ ഓരോ സെ സെക്ഷൻായിട്ട വീട് ഓോ അഞ്ച് മിനിറ്റ് അഞ്ച് മിന ഹ് ഇങ്ങനെ ഗ്യാപ് വിട്ട് ട്ട വരാ
ആ ഓക്കെ എത്ര കുട്ടികളാ
രണ്ടു പേര്
അതെ ആഹ
ഒമ്പ ണിയാമ്പോ യേ ക്ക് വീട്ട്ലെത്തും
ആണോ ഏ ആരൊക്കെ ഇണ്ട് വീട്ടില്
വീട്ടില് ഞങ്ങള് ഫാമിലി ആായിട്ട് ് ഹസ്ബൻഡും രണ്ട് മക്കളും
ആ ആ ആഹ എന്റെ പോലെ
ആഹ ആഹ എന്താ മക്കളെന്താ യ്യന്ന്
എനിക്ക് രണ്ട് കുട്ടികള് എൻറെ മോന് ആറാം ക്ലാസ്സില് മോള് അഞ്ചാം ക്ലാസ്സിലും ഉം ആ ഹസ്ബൻഡ് പുറത്താണ്
ആഹ ആ ആഹ ആഹ
ആഹ് അപ്പൊ വീട്ടില് ഞാൻ ത നിചെല്ലുപ്പം അപ്പൊങ്ങനെ
അപ്പൊ അത് കാരണം കാര്യയിട്ട് വർ ക്കൊന്നും ഉണ്ടാവില്ലല്ലേ
ഇല്ലല്ല
കാരണം കുട്ടികള് സ്കൂള് പോയി കഴിഞ്ഞാ പിന്നെ ആ കുട്ടികള് സ്കൂൾ പോയി കഴിഞ്ഞാ പിന്നെ നമുക്ക് വീട്ടിലെ കാര്യം മാത്രേല്ലേള്ളൂ ഉച്ചക്ക് ആരെങ്കിലും കഴിക്കൻ വരാ ഉണ്ടെങ്കിലല്ലേ നമ്മളത്
കകുമ്പോൾ മടി പിടിച്ചിരിക്കും ഉ ഉ ന്ന രാവിലെ അവർക്ക് കൊണ്ടാവാ സ്കൂളിൽക്ക കൊണ്ടാവാനുള്ള ഭക്ഷണൊക്കെ രാവിലെ ഉണ്ട്ണ്ടാക്കുമ്പോ അത് കൂടെ എനിക്കുള്ളത്ണ്ട് വെക്കും അപ്പൊ പിന്നെ പണി കഴിഞ്ഞില്ലേ പിന്നെ ക്ലീനിങ്സ് അല്ലേള്ളൂ
ആഹ എങ്ങനണ്ട് മഴണ്ടോ
ഇല്ല മഴ ഇല്ല ഇന്ന് മഴ പെയ്തിട്ടില്ല ഇന്നലെയൊക്കണല്ലേ ആഹ ഉണ്ട്ണ്ട് ഇന്നലെ ഇണ്ടായിരുന്നു
ആഹ് ഇന്ന്പ്പോ അത്യാവശ്യം വെയില് കാണും
ആഹ് ആഹ് അതെ അതാണ് ആകെയുള്ളരു ബു ബുദ്ധിമുട്ട് മഴക്കാലത്ത് . ഉം
പിന്നെ ഭക്ഷണൊന്നും കഴിച്ചില്ലേ
ആഹ് ഭക്ഷണം കഴിച്ചു
എന്തായിരുന്നു സ്പെഷ്യല്
സ്പെഷ്യലൊന്നൂല്ല ചോറും പപ്പടും കറിം. പ്പേരി ഉം സ്പെഷ്യൽ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഞായറാഴ്ച അങ്ങനെയൊക്കെ
എന്താ വള്ളിയാഴ്ച്ചെന്താ കുട്ടികൾക്ക്‌ ക്ലാസ് ഇല്ലേ അപ്പൊ
അല്ല ഞങ്ങളും അങ്ങനാ ഉണ്ടാക്കാറ്
ആഹ് ആഹ് അല്ല വെള്ളി സാധാരണ ബീനും കിട്ടില്യ പിന്നെ കുട്ട്യോൾക്ക് ക്ലാസും ഉണ്ട്.
ആഹ് അല്ല ഓര് വരുമ്പോക്ക്‌ ഇടുത്തേക്കും
ആഹ് ആഹ് ആ. ഇപ്പം മീൻ കിട്ടാനുംല്ലല്ലോ മറ്റേ ഇതല്ലേ ആ പിടി അതെ പിടിക്കാൻ പറ്റ് ട്ടില്ലല്ലോപ്പോ
ഇല്ല ഇന്ന് മീൻനോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഒന്നാമത്തെ കാര്യം അതാ ഉം എന്തെങ്കിലും പച്ചക്കറിനോടാണ് കൂടുതലും ഹും കുട്ട്യാൾക്ക് ചിക്കനേ വേണ്ടുള്ളൂ.
ആഹ് അതെ ബടീം അങ്ങന തന്നെ മീനിനെക്കാ ട്ടിലും കൂടുതൽ ചിക്കന് പിന്നെ അതോല്ല ഇപ്പോഴത്തെ മീന്റെ വെലേം ചിക്കൻ ന്റെ വലി വെച്ച് നോക്കുമ്പോ ആ പൈസോണ്ട് ചിക്കൻവാങ്ങുന്നതാ നല്ലത്
ഹും അതെ ഹും ഉം ആഹ് ആ ആഹ് ആഹ് ആഹ് ഉം ധികം കൊട്ക്കാതിരിക്യാ നല്ലത് ചിക്കനൊക്കെ മ് പിന്നെന്താ വേറെന്തെങ്കിലും വർക്ക്കള്ണ്ടോ?
ഏയ് ഇല്യല്ല്യ ഉണ്ടായിരുന്നു ഞാൻ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ക്ഷെ നമ്മളെ വർക്കിന് പോകുമ്പോ ന്താച്ചെങ്കില് കുട്ടികളിലെ പഠിത്തം ശരിയാവുന്നില്ല കാരണം ഒറ്റക്കല്ലേ അപ്പൊ പോയി വന്നു കഴിഞ്ഞപ്പോ പോകുമ്പോളും ഇതുപോലെ എല്ലാം പണി കഴിഞ് ച്ചിട്ട് പോയി കഴിഞ്ഞ പോയി വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിലെ പണി ചെയ്യാനേ നേരൊള്ളൂ ആറ് മണി ആറരൊക്കെ ആവും വീട്ടിലെത്തുമ്പോളക്കും അപ്പൊ പിന്നെ വീട്ടില് പിന്നെ രാത്രിക്കേക്കുള്ള ഫുഡ് പിന്നെ രാത്രികിക്ക്ള്ള ഫുഡ് പിന്നെ പിറ്റേ ദിവസ്ത്ത്ക്ക്ള്ളത് ഈ വീട്ടിലെ പണികളൊക്കെ കൂടെ ആവുമ്പോഴേക്ക്‌ ഇവരുടെ പഠി ത്തം നോക്കാൻ പറ്റുന്നില്ല.
ഉം
ആരെങ്കിലും ഒരാള് വീട്ടില് എക്സ്ട്രാ ഒരമ്മേ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കി ആഹ് ആഹ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ വരുമ്പോളിക്കുന്ന കുട്യ ലീസ്റ്റ് കുട്യോൾക്കെങ്കിലും ഭക്ഷണം എടുത്ത് കൊടുക്കല്ലോ ഇത് നമ്മള് വന്ന് കഴിഞ്ഞാല് ഒരു തല മുതൽ ആ തല വരെ നാഗവല്ലി പോയ പോലെയാ
കുട്ട്യാളുള്ള വീടല്ലേ
ആഹ് ഇവര് പോയി കഴിഞ്ഞിട്ടായിരിക്കും നമ്മള് പോകുന്നുണ്ടാവാ അപ്പൊ പോകുന്നേന് മുന്നേ എല്ലാം മൊ ത്തം ക്ലീൻ ആക്കിയിട്ട് വെട്ടാലും തിരിച്ചു വരുമ്പോ നോക്കി വന്ന് നോ ക്കി കഴിഞ്ഞാൽ കാണാം തലോണേടെ തലോണ കവറ് ഒരു സ്ഥലത്ത് ബെഡ്ഷീറ്റ് ഒരു സ്ഥലത്ത് സലോണ വേറെ സ്ഥലത്ത് ഓരോ മൂലക്കും കൊണ്ടോയി ഇട്ടിട്ട്ണ്ടാവോ അപ്പ പിന്നെ പിന്നെ വന്ന് കഴിഞ്ഞാൽ ആദ്യം മുതല് നമ്മള് വീട് ക്ലീൻ ചെയ്യണം. ആദ്യം മുതല് വീട് ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത പണി തുട തുടങ്ങാന്. അപ്പ ആ് ഒരാള് ഒമ്പതാം ക്ലാസ്സിലും ഒരാള് രണ്ടാം ക്ലാസ്സിലും
ആഹ് ആഹ് ഓരെ പ്രായപ്പ അതല്ലേ
ആ അവർക്ക് തല്ലൂടി കളിക്കേണ്ട ആ ഒരു പ്രായമല്ല അതും തലഇണ എടുത്തിട്ടാണ് എറിഞ്ഞഞ് കളിക്കുന്നത് പറയാനും ആരു ഇല്ല
ആ അതെ
അപ്പൊ പിന്നെ അങ്ങനെ കഴറുമ്പോൾ പിന്നെ ഈ പ്രൈവറ്റ് ജോബ് ആകുമ്പോൾ നമുക്ക് ലീവും കാര്യങ്ങളും ഒന്നും തീരല്ലല്ലെ ആകെ ഒരു സൺഡേ കിട്ടുള്ളൂ
ഉം എന്തെങ്കലും ടീച്ചി വർക്കാണോ അതോ വേറെന്തേലും ജോബാണോ?
അല്ല ബാങ്കിലായിരുന്നു ചെയ്തുരുന്നത് ആ അത് നമുക്ക് ബാങ്ക് ലീവ് കിട്ടില്ല അത് അവര് ബാങ്കിന്റെ വർ പ്രൈവറ്റ ആയി എടുത്ത് ചെയ്യുന്നതാ ലോൺ സെക്ഷനുകളെല്ലാം അപ്പൊ അത് കാരണം നമുക്ക് സൺഡേ മാത്രമേ ലീവ് കിട്ടു. പറ്റുള്ളൂ പിന്നെ ലീവ് എക്സ്ട്രാ കൂടുതൽ എടുക്കാനും പറ്റില്ല
ഉം ഉം
അങ്ങനെയൊക്കെ ആയിക്കുമ്പോൾ പിന്നെ നമ്മള് ഫുള് എൻഗേജ്ഡ ആയി പോകുന്നു ഹസ്ബൻ്റിനും കുട്ടികൾക്കും ശനിം ഞായറും ഒഴിവാണെന്നുണ്ടെങ്ക ഇല്ല്യ എന്നെ കിട്ടില്ല അപ്പൊ പിന്നെ തോന്നി വേണ്ട
ന്ന് കൊറച്ചൊന്ന എൻജോയ് ചെയ്യാലേ?
അതെ പക്ഷെ ആ അതെ അതെ അങ്ങനെന്ന്ച്ച കുഴ പിന്നെ നമ്മടെ ഫ്രീ ടൈം ഇങ്ങനെ നോക്കാം പക്ഷെ ഇങ്ങനെ പോയിട്ടുള്ള വർക്ക് ആകുമ്പോ എന്നും രാവിലെ പോണു വൈകുന്നേരം വരും സൺഡേ കിട്ടുമ്പോൾ വീട് ക്ലീനിങ്ങും വേറെന്നിനും നമുക്ക്ഒരു ഇത് കിട്ടുന്നില്ല വീട്ടില് അതെ അതെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കില് കെഴപ്പില്ല നമുക്ക്ത് അത്ര ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നില്ല എന്തെങ്കിലുമൊക്കെ അവര് ഉണ്ടാക്കിക്കോളല്ലോ
വേറെവുല്ലേ?
ആഹ അതൊക്കെ വേറെയാണ് അവര്പ്പെ നാട്ടില ഞങ്ങള് വേറെ സ്ഥലത്തുാണ് അപ്പൊ അത് കാരണം ഇങ്ങനെ പിന്നെ പഠിക്കുന്നുണ്ട് പി എസ്സിടെ പഠിക്കുന്നുണ്ട്
ഉം
പിന്നെ അതിന്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള ഓരോന്നൊക്കെ
ഞാനും അതെ ഞാന് ഹസ്ബൻഡ് നാട്ടിൽ ൻ്റ്ലാത്തോണ്ട് ഇങ്ങനെയൊക്കെ ഹസ്ബൻ്റ്ണ്ടാകുമ്പോ പിന്നെ അവരകാര്യങ്ങളും വ കാര്യങ്ങളും
ആ ആ ഇതാ ഇത് അത് തന്നെയാണ് എന്താ വെച്ചെങ്കി ഞാൻ പോയി കഴിയുമ്പോ വീട്ടിലെ കാര്യങ്ങൾ മാത്രല്ല എന്നെ കാട്ടിലും കൂടുതൽ ന്റ് ബുദ്ധിമുട്ടള്ളു കുട്ടികളെ എന്താണ് കുട്ടികളെ കൊണ്ടുവരാനും വരാ എന്തെങ്കിലിലും പിന്നെ കോച്ചിങ്ങിനൊക്കെ പോയിരുന്നോ? അപ്പൊ അതിനെക്കി കൊടുക്ക വക്കാനും പോയി കൊണ്ടറ്റാനും അല്ലങ്കിൽ വേറെ എന്തെങ്കില ആവശ്യം വരുമ്പോൾ വരാനും ഇതിനൊക്കെ ഞാൻ രാവില പോയ വൈകുന്നേരം വരും പക്ഷെ ഇവര് ഇത്ര എടുത്തായതുകൊണ്ട് വരെ എപ്പോളിപ്പളുംഅവർ വരേണ്ടി വരുന്നു പിന്നെ എന്തെങ്കിലും കുട്ടികൾക്ക് അസുഖമായി കഴിഞ്ഞാ അത് എടങ്ങോറ് വേറെേ
ഉം അതെ
കേവുമ്പോ പിന്നെ വേണ്ടാന്ന് വെച്ചു പക്ഷെ വേണ്ടാന്ന് വെ ഇപ്പൊ നല്ല ബോറടിയ വീട്ടിലിരിന്ന് അല്ല നമുക്ക് ആ അവരിങ്ങി വലുതായിട്ട് പോവാന്ന് വെച്ച ച്ച കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് എക്സ്പീരിയൻസും കൂടെ അവർ അ ചോദിക്കുന്നുണ്ട് പിന്നെ ഏജും എക്സ്പീരിയൻസും ഒക്കെ ചോദിക്കുന്നുണ്ട്.
എന്തെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ?
ആഹ ഞാൻ എല്ലാ ഡിഗ്രി ഒന്ന കഴിഞ്ഞതാണ് ഉം ഉ ഡിഗ്രി കഴിഞ്ണ്ട് പിന്നെ കമ്പ്യൂട്ടറി്ന്റെ സി റ്റി റ്റി സി കഴിഞ്ഞതാണ്.
ആഹ
പക്ഷെ എങ്ങനെ പോയാലും പ്രൈവറ്റില് വർക്ക് തീയ്യുമ്പോൾ അതിന്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും വീട്ടിലാള് വേണം. വീട്ടിൽ ആളില്ലെങ്കിൽ പിന്നെ കുട്ടികൾക്ക് എടങ്ങറാണ്
ഉം ഉം വേറെന്താ? ഇല്ല ഇല്ല ഞാന് ഇതുപോലെ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ആക്കിയ തന്നെ ഇപ്പോ അടുക്കള ടീച്ചറാണെന്ന് മാത്രം. ഞാന് ബി എ എടുത്തിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താളാ
ഞാ
പിന്നൊരു ഡി ഡി ടി പിഴ കോഴ്സ് കമ്പ്യൂട്ടർ കോഴ്സ് അതും ചെയ്തു. ണ്ടായിരുന്നു ഉ അല്ലെ നമ്മടെ മക്കൾക്ക് പറഞ്ഞ കൊടുക്ക അതുകൊണ്ട്പ്പോ ഒരു ട്യൂഷൻ തനോ കാര്യങ്ങൾക്ക് വിടണ്ട ആവശ്യമില്ലാന്ന് മാത്രം നമുക്ക് അറിയുന്നോണ്ട് ആ ഒരു മെച്ചുണ്ട് ഇപ്പ അതുകൊണ്ട അല്ലാതപ്പോ വേറൊരു ഇത ഇല്ല
ഹഹ കുട്ടികൾക്ക് കുട്ടികൾ ഒറ്റക്കാണ്ട് വിട്ട് കഴിഞ്ഞാലെ കാരണം അത് ആ പ്രായം അല്ലേ നമ്മളും കൂടെ ജോലിക്കാണ് പോയി കഴിഞ്ഞാൽ അവരുടെ ശ്രദ്ധ തീരെ ഇല്ലാതാാവുമ്പോഴേ നല്ല ഇടങ്ങറാണേ എന്നിട്ട് നമ്മള് വീട്ടിലില്ലെന്നുണ്ടങ്കി ഫുൾ സ്വാതന്ത്ര്യ ഇല്ലേ അവർക്ക് ഫോണും
ഓ അകെ ഫോണേ വേണ്ടുള്ളൂ ഇനിപ്പോ സ്കൂള് വിട്ടു വന്നാ ഫോണ് ഇനിയിപ്പോ കിട്ടില്ല. ഉം ഹം
അല്ല എൻ്റെ ഫോൺ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല അവര്, പക്ഷേ ഞാനിങ്ങനെ പോകുന്നത് കൊണ്ട് അവർക്കായിട്ട് വേറെ സപ്പറേറ്റ് ഒരു ഫ ഫോണും കൂടെ വാങ്ങി കൊടുത്ത് നോക്കുമ്പോ പിന്നെ ഫുള്ള് ഫോണ് മ്മെ തന്നെയായി അപ്പൊ പിന്നെ അവർക്ക് ഫുള് ആഹ പിന്നെ ഇതുപോലെ നേരത്തെ വരുന്നതാ മൂന്ന് മൂന്നേ കാലക്കാകുമ്പോളേക്ക് വന്നുകഴിഞ്ഞാല് നമ്മള ആറരയ്ക്ക് എ ക ഈ ആറര വരെ ഫുൾ ഫ്രീ ആണെ. അങ്ങനൊക്കായോക്കുമ്പോ പിന്നെ സ്റ്റോപ്പ് ചെയ്തു
അതെ
ഹ് ഹ് എത്രയിലാണ് കുട്ടികള്?
ഒരാള് അഞ്ചാം ക്ലാസ്സില് ഒരാള് ആറാം ക്ലാസ്സില് മൂത്തതാൺകുട്ടി കുട്ടിയാണ് രണ്ടാമത്തെ പെൺകുട്ടി ഉ ചെറിയ ആ ചെറിയ മക്കളാ
ആഹ ആ
അങ്ങനെ പോണ്
ഹ് ഇപ്പ എന്താ? ആ ആ കഴിഞ്ഞു ഭക്ഷണമൊക്കെ ആക്കല് കഴിഞ്ഞു ഇഞ്ഞ് ക്ലീൻ ചെയ്യണം വീട് മൊത്തം ഞാന് ഇന്ന് രാവിലെ മടിച്ച ച്ചിരുന്ന് രാവിലെ ഒന്ന് ഈ മക്കൾ സ്കൂളിൽ പോയതിനു ശേഷം ഞാനൊന്നും കൂടെ കിടന്നുറങ്ങി
ആഹ
ഇങ്ങല് മൊത്തം പോയി മൊത്തം പണികളും പെൻഡിങ്ങ ആയി ഇനിയിപ്പോ ക്ലീൻ ചെയ്യാനേ ഉള്ളൂ ബാക്കി ഫുഡും കാര്യങ്ങളുംല്ലാം വേഗം ചെയ്തു. ആയി ഇനിയിപ്പോ ക്ലീനിങ് ആണുള്ളത് ഇപ്പൊ നാല് മണിക്ക് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കുവോ?
ചായക്ക് അവള് വരുമ്പോക്കെ എന്തേലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് എല്ലാ ദിവസം ഒന്നും ഉണ്ടാക്ക ക്കെ എന്തെങ്കിലും ഫ്രൂട്ടസ് ഒക്കെ ഉണ്ടെങ്കി അത് കൊടുക്കും ഇങ്ങനെയൊക്കെ ചക്ക മാങ്ങ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്സോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാവും
മാങ്ങട സീസൺ കഴിഞ്ഞില്ലേ?
ആഹ് അത് കഴിഞ്ഞു എന്നാലും പുറത്തന്ന് മേടിക്കാറുണ്ട്.
ആഹ്
അങ്ങനെക്കെണ്ടെങ്കില്
അഹ് വെള്ളം മഴ പെയ്തത് കൊണ്ട് ഉള്ളിൽ വെള്ളം കേറി കാണും, ആഹ് മധുരം കുറയും.
ഉം
ഉം
അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെന്താ നമ്മടെ ടൈം എവിടെ എത്തിന്നാവല്ലേ
ആഹ് വരായിട്ടുണ്ട്
ഓക്കേ എന്നട്ടോ.
ഓക്കേ അന്നാ ഓക്കേ ഓക്കേ.
കത്തി തൊടാതെ കട്ട്‌ ചെയ്തു കൊടുക്കും.
ആ ആ ഞാൻ കട്ട് ചെയ്തോളാം ശരി